ഹലോ
ആഹ് കേൾക്കാവോ
ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ് ആ കേൾക്കുന്നുണ്ട്
ആഹ്
എന്തൊക്കെയാ ചായ കുടിച്ചോ
ഇല്ല ചായ കുടിച്ചിട്ടില്ല
ആഹ് ചായ കുടിക്കാറില്ലെ
ഉണ്ട് ചായ കുടിക്കണം
ആഹ് ഈ ടൈമിലൊന്നും കുടിക്കൂലെ ചെല ആളുകൾ ഏഴുമണി ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും കുടിക്കാറ് ഈ ടൈമിലൊന്നും കുടിക്കാറല്ലേ ആഹ് ഞ ഞങ്ങള് ഞാനീ കുടിക്കാറില്ല അങ്ങനെ ഹസ്സ്ണ്ടെങ്കി മാത്രം ഉണ്ടാവപ്പ അല്ലാതെ ചായങ്ങനെ കുടിക്കാറില്ല
ആഹ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്
ആഹ് ഞാൻ ഡയറ്റ് ഈ തടി കുറയാൻ വേണ്ടീട്ട് ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പം ചെയ്യുന്നില്ല പക്ഷെ ഇപ്പ അങ്ങനെ മെയിന്റ്റയിൻ ചെയ്ത് പോവാണ് ചായൊന്നും ഇപ്പ ഇടകൊക്കെ ചായ കുടിക്കാറുണ്ട്ട്ടോ പറ്റ ഒഴിവാക്കിട്ടില്ല ഒഴിവാക്കിരുന്നു ഡയറ്റ് ചെയ്തപ്പോ ഇപ്പൊ ഡയറ്റ് ചെയ്യുന്നില്ല എന്നാലും മുമ്പത്തെ പോലെ കുടികാറില്ല ഇപ്പൊ കുടിക്യണെങ്കിൽ തന്നെ മധുരല്ല മധുരം ഇല്ലാതെ കുടികൊള്ളൂ
മാറ്റം വന്നിരുന്നോ ഡയറ്റ് ചെയ്തപ്പോൾ
ആഹ് ഞനീ ഡെലിവറി കഴിഞ് നന്നായിട്ട് വെയ്റ്റ്കൂടിനു നല്ലം തടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഡെലിവറി കഴിഞ്ഞ തടി കുറച്ച് കുറയും പിന്നെ കുറയൂല പിന്നെ ഇങ്ങനെ ഡയറ്റ് ഒക്കെ ചെയ്താലേ ഞാൻ കുറയുള്ളൂ അങ്ങനെ ചെയ്തതേയ്രുന്നു പക്ഷെ ഇപ്പം ഏ പാകം വെയ്റ്റായി അപ്പപിന്നെ ഇനി തടി കൂടുവോന്ന് പേടിച്ചിട്ട് ഇങ്ങനെ മെയ്ൻ്റെയ്ൻ ചെയ്ത് പോവാണ്
ആഹ്
ഞാൻ മറ്റേ ഓൺലൈനില് ജോയിൻ ആയതേയിര്ന്നു എക്സൈസും ഡയറ്റും രണ്ടും കൂടായിട്ട്
ആഹ് ആഹ്
രണ്ട് മാസ്ത്തിന് വേണ്ടി ആഹ്
ഞാനും വെയ്റ്റ് കൊറയണംന്നുള്ളൊര്ത് ആഹ്
ആഹ് ഏഹ് ചായ കൊർച്ചാ മതി ചാ മധിരം ആഹ് പക്ഷെ ഞാന് ഓവർ വെയ്റ്റ് ഓവർ വെയറ്റ് ആഹ്
ഒരു ബുദ്ധിമുട്ട് മാനസികമായിട്ടൊക്ക
പിന്നെ ആഹ് നമുക്കൊര് നല്ല ഡ്രെസ്സ്ടാൻ പറ്റൂല അതൊക്കെയാണ് വയറ് കൂടുതല്ണ്ടാവും എനിക്കതാണ് വയറാണ് കൂടുതല്ണ്ടായിര്ന്നത് മ്മ് അതന്നെ വയറ് കൂടുതലായിരുന്നു മ്മ് പിന്നെ അമ്മളെ ഡെലിവറിയൊകെ കഴിഞ്ഞാ തന്നെ ഇണ്ടാവും വയറ് കൊറ്
മ്മ് അതെ ശാരീരികമായിട്ട് കൊറേ കൊറേ മാറ്റ ഇണ്ടാവല്ലോ
മാറ്റങ്ങൾ ഇണ്ടാവല്ലോ ശരീരത്തിന് ആ അതെ അപ്പം അങ്ങനെ അങ്ങനെപ്പൊ ഞാൻ തടി ഇപ്പം പിന്നങ്ങനെ ഏ വല്ലാതങ്ങനെ ഫുഡൊന്നും കഴിക്കൂല നിയന്ത്രിച്ചങ്ങനെ പോവും അവോണ്ട് പിന്നെ തടിയങ്ങനെ കൂടിയിട്ടില്ല
ആഹ്
ഹലോ
ഞാനൊരെൺപത്താറേള്ളു പക്ഷെ പക്ഷെ ഹൈറ്റ് കൊറവുള്ളതോണ്ട് നന്നായി തടി തോന്നിക്കും
ആഹ് ഹൈറ്റ് കൊറവാണോ
ആ ഹൈറ്റ് കൊർച്ച് കൊറവാ അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടാലും ഭയങ്കര ഒര് ബുദ്ധിമുട്ടാണ് മുൻപുള്ളതിനേക്കാൾ പെട്ടെന്നൊര് മാറ്റ് വന്നതൊണ്ട് ആദ്യത്തെ ഡെലിവറി ആയിരുന്നു
ആഹ് ഹൈറ്റ് കൊറഞ്ഞാൾക്ക് തടി വേഗം തോന്നിക്കും ഞാൻ പിന്നെ അങ്ങനെ ഹൈറ്റ് കൊറഞ്ഞാളല്ല മ്മ്
ആദ്യൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു മാനസികായിട്ടൊക്കെ ഭയങ്കരൊരു ബുദ്ധിമുട്ടായിരുന്നു
തടി കൂടിയപ്പ ലെ പെട്ടെന്ന് കൂടിയപ്പം ലേ
ആഹ് അതെ
ആഹ് തടി ഇല്ലാതാവുമ്പ നമ്മള് തടിക്കാൻ വേണ്ടീട്ട് പലതും ചെയ്യും പക്ഷെ തടി കൂടിയാൽ കൊറഞ്ഞിട്ടാന് നല്ല പണിയാണ്
ആഹ് അതെ
മ്മ്
ഞാൻ പിന്നെ മോള് പാല് കുടിക്കുന്നതോൺ അങ്ങനെ വെയിറ്റ് കൊറക്കാൻ ശ്രമിച്ചിട്ടില്ലായ്രുന്നു ഭക്ഷണം ഭക്ഷണം കഴിക്കല് കൊറവായിരുന്നു മോള്
മോൾക്ക് ഇപ്പൊ എത്രായി
ഇപ്പൊ രണ്ട് വയസ്സായി
ആഹ് പാലുടി മാറ്റിയോ
ഇല്ല ഇനി നിർത്തണം
ആഹ് ഞാൻ പിന്നെ അതെന്നെ എനിക്ക് പേടിയായിരുന്നു. കുട്ടി ചെയ്യാനൊക്കെ ഈ കുട്ടി പാല കുടിക്കുന്ന കാരണം വല്ല ബുദ്ധിമുട്ടുണ്ടാവോ അപ്പൊ പിന്നെ നമ്മള് ഈ ഡയ ട്യൂഷൻ കാലി ആയിട്ട് ബന്ധപ്പെട്ട നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. എങ്ങനെ നമ്മൾക്ക് ഫീഡ് ചെയ്യുന്ന ആളുകക്ക് എങ്ങനെ ഡയറ്റ് ചെയ്യണം എന്നൊക്കുള്ള ഒരു മെനു നമുക്ക് തരും. അങ്ങനെ ചെയ്തതാണ്. അപ്പൊ അവൾക്കൊരു അതിന്റതായ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പാല് കുറയ അങ്ങനൊന്നും ആയിട്ടില്ല ഇപ്പൊ പിന്നെ പാലുടി മാറ്റാനായി രണ്ടു വയസ ആവാനായി
ആഹ്
ഉ
പിന്നെ എക്സസൈസ് കൊറച്ചൊക്കെ ചെയ്ത് നോക്കൽ തുടങ്ങി
ആ വയർ കുറയാനുള്ള എക്സൈസ് ണ്ടല്ലോ നമ്മള് ഫോണില് നമ്മള് സേവ് ആക്കി ഞാൻ കൊറ അങ്ങനെ സേവക്കിവച്ചിട്ടുണ്ടോ ദിവസം വിചാരിക്കുന്ന് ഇന്ന് ചെയ്യണം നാളെ ചെയ്യണന്ന്. പക്ഷേ നോക്കിയാ പിന്നെ ചെയ്യാൻ കഴൂല തോന്നൂല ചെയ്യാന്. പിന്നെ അങ്ങനെ പിന്നെ പൈസ കൊടുത്താണ്ട് ജോയിൻ ആയതാണ് നമ്മള് ക്യാഷ് കൊടുക്കുമ്പോ അതിന്റതായ ഒരു ഉണ്ടാവല്ലോ ലീവ് ആക്കുവാന ആന് വെല ഉണ്ടാവുല്ല നമുക്ക് സീരിയസ് നസ് ആഹ് സീരിയസ് ഉണ്ടാവോ
ആഹ്
അങ്ങനെ പിന്നെ ജോയിൻ ആയതാണ്
ആഹ് ഇപ്പൊ പിന്നെ പല ക്ലാസ്സുകള് ഉണ്ടല്ലോ
ആഹ് നമുക്ക് ആ അപ്പൊ നമ്മള് ലൈവ് ആയിട്ട് തന്നെയാണ് ക്ലാസ്സൊക്കെ ഉണ്ടാവുക.
ആഹ് ആഹ്
ലൈവ് ക്ലാസ് ആവുമ്പോ നമുക്ക് ചെയ്യാനും വീഡിയോ ഓഫ് ആക്കാനൊന്നും പറ്റൂല്ല.
ആ ഹ്ആഹ്
ഉ ആഹ് പിന്നെ നക്ക് ചെയ്യാന് ഇൻട്രസ്റ്റ് ആണ് വേറെ കുറെ വേറെ ഒരു ലേഡീസ് ആണ് ഫുള്ള്
ആഹ്
ഇപ്പെ ട്രെയിനർമാരെക്കെ ലേഡീസ് തന്നെയാണ് അപ്പൊ നമുക്കൊരു മടിയും തോന്നൂല
അല്ലാതെ തന്നെ നമുക്ക് ജിമ്മിൽ ലൊന്നും പോവാന് അങ്ങനെ അങ്ങ് പറ്റൂല്ലല്ലോ
നല്ലതാണ് ജിമ്മില് പോണത് പക്ഷെ ലേഡീസിന്റെ മാത്രം ഉണ്ടല്ലോ ജിമ്മ്
ആഹ് ഇണ്ട് പക്ഷെ എങ്കിലും
ജിമ്മില് മാത്രം പോയോണ്ട് ഞമ്മളെ തടി കുറയുന്ന് തോന്നുന്നില്ല ആഹ് ആഹ്
മക്കളെ എവിടെ ആക്കാനും പറ്റൂല്ല.
ആ ന്ന്
അതൊക്കെയാണ് ഒരു ബുദ്ധിമുട്ട് അപ്പൊ പിന്നെ ഓൺലൈൻ ആയിട്ട്
പിന്നെ അതുകൊണ്ട് മാത്രം തടി കുറയുല്ല ജിമ്മ് ജിമ്മ് പോയതോണ്ട് നമ്മള് തടി കുറയൊന്നില്ല
ആഹ് ഫുഡ് നന്നായി ശ്രദ്ധിക്കണല്ലേ
ഫുഡ് നല്ലോണം കട്രോൾ ചെയ്ത തന്നെ തടി കുറയുതുള്ളു
പിന്നെ പി സി ഒഡിന്റെതും തൈറോയിഡിറതും ഒക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്
ആഹ് അതുണ്ടോ
ആഹ് ഉണ്ട് മുൻപ് നന്നായി ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ കൊറെ ഒക്കെ റെഡിയായി
ആഹ് അയിണ്ടാവന്ന് ബുദ്ധിമുട്ടന്നെ
ആ ഹ്അതെ
ത തൈറോയ്ഡ് ഉണ്ടായ നമുക്ക് എങ്ങനെ വേദനകളൊക്കെയാണോ
ആദ്യമൊക്കെ കൊറെയൊക്കെ നന്നായി ഉണ്ടായിരുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു നട ക്കാനുവെക്ക അധികം എന്തെങ്കിലുംജോലി ചെയ്താല് ഒക്കെ ആ വേ കാലിന് വേദനീം കാലിന്റെ താഴോട്ട് മുട്ടിന്റെ താഴോട്ടൊക്കെ വേദനീം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെണ്ടായിരുന്നു പിന്നെ കൊറേ ട്രീറ്റ്മെന്റെട്ത്തപ്പോ പിന്നെ കൊറേയൊക്കെ ശെരിയായി
ആഹ്
പിന്നെ ഈ ഹോർമോണൽ പ്രശ്നങ്ങളാണ് ആണല്ലോ അതുകൊണ്ട് പിന്നെ ശരീരത്തിനും നല്ല പിന്നെ പീരിഡ്സിന്റാണെങ്കിലും
പീരീഡ്സൊക്കെ പീരീഡ്സ് വന്നാ നിക്കാൻ പണിയാണ് അങ്ങനെക്കെല്ല പീ സി ഒ ടി യൊക്കെണ്ടായാ ഉണ്ടാവല്?
ആഹ് അതാണ് പക്ഷേ ഇനിക്ക് തീരെ മാസത്തിലങ്ങനെ ഇണ്ടാവാറ് ണ്ടായിര്ന്നില്ല മൂന്നാല് മാസൊക്കെ ഒഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെക്കെര്ന്ന് ണ്ടാവാറ്
ആഹ് പി സി ഒ ടി ക്കൊക്കെ പറ്റ്യേ എക്സൈസന്നെണ്ട് നമുക്ക് എക്സൈസ്കൂടെ തന്നെ പി സി ഒ ടി നോർമലാക്കാൻ പറ്റും
ആഹ്
ഉം അതിന് ഞാൻ ജോയിനായതില് തന്നെണ്ടായീന്ന് പി സി ഒ ടിക്ക് പി സി ഓ ടി ണ്ടായിട്ട് തടികൊ റക്കാൻ വേണ്ടീട്ടൊന്നുവല്ല പി സി ഓ ടിള്ള കാരണം എക്സൈസ് ജോയിനായേ എക്സൈസ് ചെയ്യാൻ വേണ്ടീട്ടേ പക്ഷെ അവരെ എക്സൈസ് വേറെയാണ്
ആഹ് ആ ഓരോന്നിനും ഓരോന്നായിരിക്കല്ലോ
ആഹ്
ഇഞ്ഞി ഡയറ്റൊക്കെ തൊടങ്ങണം
ആഹ് ചെറിയ രീതിയിലൊക്കെ ചെയ്താ മതി പിന്നെ വെല്ലാ തടിയും അമ്പത്ത്നാലൊക്കെല്ലൊള്ളൂ
ആഹ്
ഉം
പക്ഷേ വയറ്ള്ളത് കൊണ്ട് ഭയങ്കരൊരു പ്രശ്നാണ് ഡ്രസ്സൊക്കെ ഇടു ക്കാൻ പോയാലൊക്കെ നല്ല സങ്കടാവും
ആഹ് സിസേറിയനായിര്ന്നോ?
ആഹ് സിസേറിയനായിര്ന്നു
ആഹ് സിസേറിനായ പിന്നെ വയറ് അങ്ങനെ കെട്ടാനൊന്നും പറ്റൂല്ലല്ലോ?
ഇല്ല വയറ് കെട്ടാനും പറ്റൂല്ല പിന്നമ്മളാ ആ സമയത്തെ വേദനയാണല്ലോ കഴിഞ്ഞാലൊട്ട്ള്ള ആ ഒരു വേദനയാണല്ലോ?
ആഹ് അത്കൊണ്ട്ള്ള വയറ് കൂടലുണ്ടാവും
ആഹ്
ഉം എനിക്കക്കെ തടി കൂടുമ്പളാണ് വയറ് കൂട തടി കൂടുമ്പോം വയറും അതേപോലെ കൂടും ഞാ പിന്നെ തടി കൊർച്ചപ്പോ വയറൊക്കെ പോയിണ്
ആഹ് ആഹ്
ഉം പക്ഷേ തടി വെക്കുമ്പോ ഇതാണ് പ്രശ്നം വയറ് നമ്മളെ മുന്ന് ബാക്കൊക്കേണ് കൂട്തല് കൂട്തല് വെര
ആഹ്
അതാണ് ബുദ്ധിമുട്ട് നല്ല ഡ്രസ്സിടാൻ പറ്റൂല നമ്മ്ക്കൊരു ആളുകളെ മുന്നില് നടക്കാ നൊരു മടി ചമ്മലായിര്ക്കും
ആഹ് അതെ ഞാൻ പിന്നെ ഇപ്പധികം ലൂസ് ഡ്രസ്സുകളെടും ക്കാറാണ് പതിവ് ടോപ്പൊക്കെ ഷർട്ട് മോഡൽ ലൂസ് ഷർട്ടൊക്കെ ട്ക്കും പിന്നെ ജീൻസ് ഇടുംമ്പോ വലിയ പ്രശ്നം തോന്നാറില്ല
ആ അപ്പൊ ആ ജീൻസന്നെ ബഗ്ഗിപ്പാന്റൊന്നും ആകുമ്പോ പിന്നെ വലിയ കൊഴപ്പം തോന്നൂല ടോപ്പ് ലോങ് ആയിട്ടുള്ള ടോപ്പാണോ ലെങ്ത്ത് കുറഞ്ഞ ടോപ്പാണോ എടുക്കുക
നന്നായി ലങ്ത്ത് കൊറഞ്ഞത് എടുക്കാറില്ല ഒരു
ഉം
നീലങ്ങത്തെ ടോപ്പുകള് അല്ലെ ഷർട്ടുകള് അങ്ങനെയൊക്കെ എടുക്കും ചുരിദാർ ഇട്ടാലും ഒരു ചെൽപ്പോ ഒരു ബോറായി തോന്നും
ആഹ് അയിന് ഹൈറ്റ് കുറഞ്ഞ ആളുകള് ചുരിദാർ ഇടുമ്പോ ഹൈറ്റ് ഒന്നുകൂടെ കുറയും
ആഹ് അതെ
ട്ടാ കൊറച്ച് ഹൈറ്റ് തോന്നിക്കും അങ്ങനെ മാ ണ്ട് ആഹ് മഴ ന്നെയാണ് ഇന്ന് ഫുള്ള് മഴ തന്നെയാണ്
ആഹ് ആ ഇവിടെയും മഴയാണ് റെഡ് അലേർട്ടൊക്കെയാണ്
ആഹ്
ഇപ്പൊ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് പിന്നിം
ആഹ് നല്ല ഇന്നൊക്കെ നല്ല മഴ തന്നെയാണ് ഇനി ഇങ്ങോട്ട് എങ്ങനെ റെഡ് അലെർട്ടൊക്കെ ഉണ്ടോന്ന് അറിയില്ല പ്പൊ ഇന്നും നാളെക്കെ സ്കൂൾ ഇല്ലാത്ത കാരണം ഇപ്പ സ്കൂള് തുറന്നാലായിരിക്കും ഇതേപോലൊക്കെ ആണെങ്കിൽ സ്കൂൾ അവധിയൊക്കെ തന്നൊയിരിക്കും
ആഹ് എവിടയൊക്കെയോ ഉണ്ട് ഉരുൾപൊട്ടലിന്റെ വീശ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് വാർത്തയെ കണ്ട്
ആഹ് പ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലൊന്നും ആവാതിരിക്കട്ടെ പ്രദേശം ഫുൾ ള്ളായിട്ടേ
ആഹ് അതെ
ആ ഇന്നാ ഇന്നാ ഓക്കെ ട്ടോ
ആഹ് ഓക്കെ